ഹലോ.
ആ എ
ആ നല്ല സുഖം തന്നെ.
ആ എന്താണ് എന്താ വർത്താനം?
നല്ലത് ഇങ്ങനെ വീട്ടിൽ തന്നെ മഴ പുറത്തെല്ലാം മഴേനു വീട്ടിൽ തന്നെ.
ആഹ് വീട്ടിൽ തന്നെ നിക്കാണ്.
ആ
ആ എന്താ?
ചായ കുടിച്ചോ?
ആ ചായ നമ്മുള് ഒര് ഒരുതാണല്ലോ ഈ മഴക്കാലത്ത് പ്രത്യേകിച്ച് മ ചായന്ന് പറഞ്ഞാല് നമ്ക്ക്. പെരേന്ന് കുടിക്കാൻ പറ്റിയ ഒരിതാണ ല്ലൊ ചൂടത്ത് നല്ല ചൂട്ല്ല ചായന്ന് പറഞ്ഞാല്.
അതെ ഒന്നുകൂടി ഫ്രണ്ട്സിനെപ്പം പുറത്തു പോയിട്ട് പാടത്തൊക്കെ ഇരുന്ന് നോകുമ്പോൾ ഒന്നുകൂടി രസ അല്ലേ?
ആ ചായന്ന് പറഞ്ഞല് അങ്ങനെയാണ് കാരണം എന്താ ച്ചാല് ഓരോ സ്ഥല ഇതിനനുസരിച് രുചി കൂടുന്നാണ് സാധാരണ അയിന് പറയാറ്. കാരണംന്താ വച്ചാല് ആ ആ പ്രത്യേകിച്ച് ഈ തണുപ്പില്.
ഉയര കൂടുന്ന തൊറും ചായയുടെ മധുരം കൂടുന്ന് കണ്ടെ.
ആ അങ്ങനെ ഒരു പരസ്യഒക്കെ ഇണ്ടല്ലോലെ മോഹൻലാലിന്റെ ഏ ഉ പിന്നെ നമ്മളെ ഹി നമ്മള് ആ ആ ഒരു ഉദാഹരണം വെച്ചിട്ടൊക്കെ നമ്മള് സാറന്മാര് വരല്ലുണ്ട്. ഉയരംന്തോറും തോറും ഈ സാധനത്തിന്. വീര്യം കൂടുന്നത് നമ്മള ചായക്ക് മാത്രന്ന് പറയലുണ്ട്. ഏ ആ കാരണം എന്താ വെച്ചാല്. ഈ ഉയരം കൂടുന്തോറും ഇപ്പ വായുവിന്റെ വായു ഉണ്ടല്ലോ നമ്മളെ. എയർ ഏ എയറിന്റെ വരെ പ്രഷർ കുറയാചെയ്യാ. ബ ഏ അതേപോലെ. ഏ നമ്മള്ബ മേലക്ക് കയറുംന്തോറും അവിടെ മർദം. മർദ്ദം കൂടിയിട്ട് നമ്മുടെ പ്രഷർ കുറയാ ചെയ്യാ അങ്ങനെ ഈ ചായ. ക്ക് മാത്രല്ല ഒരു പ്രത്യേകതയാണ് ഈ എന്ത് നമ്മളെ. ഉയരം കൂടുന്തോറും വീര്യം കൂടുന്ന ഒരു പരിപാടിന്ന് പറഞ്ഞാലേ. ചായക്ക് മാത്രല്ലേ ആ അവകാശപ്പെടാൻ പറ്റുന്ന ഒരു സാധനന്ന് പറയല്ണ്ട്.
അത അതെ അത അതെ. ചായ കൊട് പ്രത്യേകിച്ച് കേരളക്കാരെ സംബന്ധിച്ചിടത്തോളം അത് ഒഴി
ആഹ് അതങ്ങനെയ.
ആ ആ നമ്മളിപ്പോൾ ഇവിടുന്ന് നമ്മൾ കേരളത്തിൽ നിന്ന് വിട്ടാണ്ട് പുറത്തൊക്കെ പോയൽ. ഒരു ചെറിയ നമ്മൾ ചെറിയ കപ്പലേക്കാരം ചായ തരല്ലേ?
ആഹ്
അത് നമ്മൾ കൊടൈക്കനേലേക്ക് പോയ നമുക്ക് മനസിലാവും ഒരു ചെറിയ ക്ലാസിലേക്ക ഒരു ചായ തരാ അതെന്താന്ന് വെച്ച ചായ കുടിച്ച് നമ്മള് വീണ്ടും വീണ്ടും കുടി
ആ ആയിക്കോട്ടെ ആ അതങ്ങനെയാണ് പിന്നെന്താച്ചാല് പലതരം ചായകളാണിപ്പോ നമ്മളെ കല്യാണത്തിനൊക്കെ നിങ്ങള് കണ്ടിട്ടുണ്ടാവും കല്യാണത്തിനൊക്കെ പോയാല് അങ്ങനെ കല്യാണക്കെയിണ്ടാവുമ്പോ ആഹ്ഹ് പലെ ഐറ്റംസ് ചായകള് നമുക്ക് കാണാൻ കഴിക്കും മ്മ് മതിനെ പിന്നെ നമ്മളെ എന്താ ഇപ്പ ഞാനടുത്ത് ഈ അടുത്തൊരു കല്യാണത്തിന് വന്നു അല്ല പണക്കാര വീട്ടില കല്യാണ
ആ ആ ആ
ഇപ്പൊ അതില് കാണാൻ നമ്മക്ക് സാധിച്ചത് എന്താച്ചാല് നല്ല അടിപൊളി ചായേണ് കാരണം എന്താച്ചാല് നമ്മളെ ഈ ഒരു ഈത്തപ്പയത്തിന്റെ ചായ അതേ പോലെ പപ്പായുടെ ചായ ഏഹ് പിന്നെ ന ഏഹ് ഈ ഗോവ അയിന്റെ ഏഹ് ചായ സാധനങ്ങളൊക്കെ ചായേന്ന് പറഞ്ഞ കൊണ്ട് ചായേടെ തന്നെ പലേ തരം വിഭവങ്ങള് നിങ്ങള് കുടിച്ചിട്ടുണ്ടോ അങ്ങനത്തെ ചായകള്
ഓഹ് നമ്മള് കാറ്ററിങ്ങിന് ഇതിന് ഇടക്കെ പോയി നമ്മള് ഫ്രീ ആവുമ്പോള്
ആഹ്
ആഹ് കാറ്ററിങ് വർക്കിന്
ആഹ് അപ്പ ഇങ്ങള് കാറ്റർ മ്ഹ്
ആഹ് അയിന്റ അയിന്റൊരു സ് ഹെഡക്കായിട്ടിങ്ങനെ കൊർ കൊറച്ചക്കെ പ്രവർത്തി ചെയ്ത്
ആഹ് കാറ്ററിങ്ങിനൊക്കെ പോവലുണ്ടാവോ
കാറ്ററിംഗിന്റൊരു ഇതേ ലീഡറായിട്ടേ
ഹാ
മ്ഹ് അപ്പ നമ്മക്കിങ്ങനെ പോവുമ്പ നമ്മക്ക് നമുക്കു മനസ്സിലാവും ഒരുപാട് അതിൻ്റെ ശാഖകള് നമ്മള് എന്ത് ചെയ്യുവ ആൾക്കാരിക്ക് കൊടുക്കും അത് എന്തുവാ ഇപ്പ നമ്മള് ബീറ്റ്‌റൂട്ടിനിണ്ടാവും ഈത്തപ്പഴത്തിനിണ്ടാവും പപ്പായന്റെണ്ടാവും അങ്ങനെ എഹ് നമുക്ക് എണ്ണ കയത്തില് എത്രത്തോളം ചായകളണ്ടാവണ്ട അല്ലേ
ആഹ അപ്പയും പലെതരം ചായകള് നമക്ക് ഇണ്ടാവലുണ്ട് അപ്പോ ച്ച അയാളെണ്ടെന്ന് പറഞ്ഞാല് ഔ നമ്മളതാണ് ഞമ്മള് ഞമ്മള് ഇത് പറഞ്ഞമാരി ചായാന്ന് പറയണത് ആൾക്കാർക്കൊരു ഡിമാൻഡിള്ളതാണ് പിന്നേ എന്താ ആഹ് അപ്പൊ അയിനനുസരിച്ചിപ്പ ചായക്കട അല്ലെ ഏഹ് ഏഹ് ചായക്കടേല് നിങ്ങളെ മറ്റേ തട്ടുകടക്കാവല്ലാത്ത വല്യ വല്യ കടയെക്ക അങ്ങനെ എങ്ങനേ പോവല്
ഇൻ്റൊരു അഭിപ്രായം പറയാണെങ്കില് ചായെക്ക് ചായ കുടിക്കാൻ ഏറ്റവും നല്ലൊരു സ്ഥലങ്ങളെന്ന് വെച്ചാല് ഈ തട്ടുകട പോലത്തിളള സ്ഥലങ്ങളെയാണ് അല്ല അവിടുത്തെ ആൾക്കാര് കൈപ്പുണ്യം എന്നുള്ളൊരു സംഭവം ഇണ്ടാവും ഇം പാരമ്പര്യായിട്ട് കിട്ടിപ്പോന്ന ഇപ്പ അത്യാവശ്യകാലം പയക്കുള്ള കടയ്ക്കയാന്നെണ്ടാകില് തൻ്റെ ക്കന്മാര്ഇൻസ്ൻ്റെ തൻ്റെ മാതാപിതാക്കന്ന് കിട്ടൊക്കെ ചെയ് ചെ കൈപുണ്യങ്ങളൊക്കെണ്ടോ അപ്പ അത്രത്തി നല്ല ചായകള് നല്ല ഏ കിട്ടാനുള്ളത് ഈ തട്ടുകടയിലേക്കാരം
ആഹ് ആഹ് അത്ശെര്യാ പക്ഷെ ഈ സ്പ്ട്ടാ തട്ട്കടേല് പോകുമ്പോ ഇപ്പത് സ്വഭാവികായിട്ടും അവിടെ ഇ വൃത്തി കൊറവിണ്ട്ന്നൊക്കെ നമ്മള് പറയലില്ലേ
ഇം അതത്
അപ്പ അതൊന്നും ഇതിനെ ബാധിക്കൂല്ലേ എങ്ങനെ
ആഹ് അതല്ല അത് സംഭവന്നെച്ചാല് എല്ലാരും മനുഷ്യമാരെക്കിങ്ങനെ ഏക് ക്ലാ എല്ലാരും ക്ലാസ് വരുമ്പ ഇതായി കുടിക്കുന്നു അങ്ങനേണങ്കിക്കണ്ടാ കൊഴപ്പ്ല്ല പക്ഷേ നമ്മളിനി അല്ല പറ്റേ വൃത്തിയില്ലാത്ത കടകളുണ്ടാവും പക്ഷെ നമ്മ അത്തരത്തിൽള്ള ഒയിവാക്കീട്ട് നല്ലെ- ഒരു നല്ലൊരു മിതത്തിൽ കൊണ്ടുപോകുന്ന പല കടകളും തട്ടുകടകളുണ്ട് അതിലും കോഴ്പ്പല്ലാത്ത രീതിയിലൊക്കെ
ആഹ്
ഉം
ആഹ് അങ്ങനെണ്ട് പേര് നല്ലെ നല്ലെ തട്ട്കടകളൊക്കെ ഞമ്മക്ക് നല്ല രീതീല് ഫുഡ്ഡ് വര്ണതും അതേപോലെ നല്ലെ രീതീല് കയ്യുറക്കെട്ട്ട്ട് ഉപയോഗിക്ക്ണെ മാസ്ക്ക്ട്ട് ഉപയോഗിക്ക്ണേ നമ്മ്ളെ മുടിമ്മെക്കെ ഒര് ഏഹ് ഒര് കവറാെക്കെട്ട്ട്ട് ഉഭയോഗിക്ക്ണെ നല്ല രീതീല്ള്ളാ ഈയൊരു തട്ടുകടകളൊക്കെ ഉണ്ട് ഏഹ് അങ്ങോട്ടൊക്കെ പോവാലോലേ അല്ല വൃത്തി നമ്മള് മുഖ്യമായിട്ട് നോക്കേണ്ട ഒന്നാണലോ ഏ് നമ്മളിപ്പോ ഉം ചായ എന്ന്ല്ലെ കാര്യങ്ങളൊക്കെ ഏഹ് അയ്ലുപരി പ്പോ ഏഹ് നമ്മളവ്ട്ത്ത്നെ ഞമ്മൾ പറ
ആഹ് അതെ ചാനല്ൽ അത്രത്തോളം ഒരു ആഹ് അതെ അതെ അതെ അതെ
ആഹ്
ഉം അത് ചായാണ്ടത് ഞമ്മള് പണ്ട് കശ്മീറ് പോയപ്പള് ഉ കശ്മീര് പോയപ്പളേ ആഹ് ഞമ്മള് പോകും തോറും ചായെന്റെ വെലെങ്ങെനെ കൂടിക്കൊണ്ടിരിക്കാ കാര്ണംന്താച്ചാല് അയ്ന്റെ മേലെക്കെത്തുമ്പൾല്ലെ ചായയുടെ ഓരാവശ്യം കാരണം തൺപ്പത്ത് നല്ല ചായ ആവശ്യാന്ന് ഓൽക്കറ്യാ അപ്പൊ അത് കണ്ടിട്ട് ചിലരെല്ലാം നല്ലൊരു ബിസിനസ്സ് മൈൻഡ് ആക്കിട്ട് ചിലര് എടുക്കുന്നുണ്ട്
പിന്നെ എന്താച്ചാല് ആഹ് അങ്ങനേണ് പിന്നെ എന്തെച്ചാ ഞാൻ പർഞ്ഞര്ണെന്തെച്ചാ നമ്മളെ മറ്റേ ഡ്രസ്സിന്റെ അവിടൊക്കെ പോകുമ്പോ ആഹ് ഡ്രസ് കടയിലൊന്നും ആളില്ല എന്നാലോ ഈ ചെറിയ ചെറിയ തട്ട തട്ടുകടയിലൊക്കെ നല്ല ആൾക്കാര് കൂടിട്ട് അവരുടെ സ്വര പറഞ്ഞിട്ടും ഇപ്പൊ വല്യെ പ കു ആഹ് ചെ ഏഹ് ഏത് എല്ലാ പ്രായക്കാരുണ്ടാവും ഒരേ ടൈമ് ഒരേ സമയത്ത് ഒരേ ഏഹ് കാരണംന്തച്ചാല് ഇപ്പത്തെ ഇപ്പൊ ഒര് ടേബ്ൾല് എന്ത കുട്ട്യാളെക്കാരം ഓല് ഓലെ സ്കൂള്ത്തെ കാര് നിങ്ങളും ഓഹ് ഏഹ് യുവാക്കള് ഓല് ഓര്ടെ പണിയും അതേപോലെ തന്നെ അതിൻ്റെ തെര ക്കും കാര്യങ്ങൾ പിന്നെ അതേപോലെ എല്ലാ അവനാന്റെ ഓരോ ചർച്ചകള് ഈ ചായെക്ക് വാണ്ടീട്ട് ഏഹ് ഈ ഒര് ചായേടെ മുന്നില്ന്ന്ട്ട് ഇങ്ങനെ ചെയ്യാണ്ടാവും അതാണ് അയ്ന്റെ ഒര് ഭംഗീന്ന് പർഞ്ഞാല് കേരളത്തിന്റെ ഭംഗീന്ന്
ഉം അതെന്നെ ഒരാെറ്റ ഗ്ലാസ് ചായ വേണ്ടി രണ്ടും മൂന്നും മണിക്കൂറൊക്കാെര് ആഹ് അതെ അതെ അതെന്നെ മറ്റേ ക്ലാസ് ച്ച ചായ കൊണ്ട് രണ്ടും മൂന്നും മണിക്കൂറൊക്ക ഒരേടേബ്ള്ങ്ങനെ ഇര്ന്നിട്ട് വർത്താനം പർഞ്ഞിട്ടെക്കെള്ളെ അത്നൊയ്ച്ച് അതാണ് ചായേനെ മറ്റെ എല്ലാം മറ്റെല്ലാ ഫുഡ്ന്നും വ്യത്യസ്തമാക്ക്ന്നെ ലെ
ആ ചായെന്ന് പറഞ്ഞാല് ഞമ്മടെ കേര്ളത്ത്ല് മാത്രല്ലതല്ലട്ടോ ഇപ്പോ ഞമ്മളെ ഈ വെലിയ ഫിലോസഫറ്ണ്ട് നമ്മളെ സോക്റ്ട്ടീസാണോന്നർല തോ വേറെ ഏതോ ഒര് ക്യാ കേന്റേണ് കേന്റേണ്
കേന്ററിങ്ങ്
ഇപ്പൊ അട്ത്തൊര് ബി ആഹ് കേന്റേണ് തോന്ന്ണ്ട് കാര്ണം എന്തച്ചാല് ഈ അടുത്തൊരു ബി ബി സിടെ ഡോക്മെന്റ്റി എറങ്ങീന്നു ചായേനെ കുറിച്ചിട്ട് ഒര് ഏ മിൻറ്റ് നീണ്ട് നിക്കാ ഒര് ഡോക്മെന്റ് അപ്പയ് ആഹ് നാനൂറ്റി അയ്മ്പത് കപ്പോളം ചായ ആഹ് കേന്റേണോന്നറീല ഏതേയേലും ആള് കുടിച്ചൂല മ്മക്ക് യൂടുബിലൊക്കെ കിട്ടും അയിന്റെ എഹ്‌ നമ്മക്ക്
ഉ
അതിന്റെ ഒരുത് നാനൂറ്റി അമ്പത് കപ്പ് ചായ ഒരാൾ കുടിച്ചുണ്ട് ഏഹ് അപ്പൊതില് എന്താച്ചാ ചായേല് നിക്കോട്ടിൻന്ന് പറഞ്ഞ സാധനണ്ട് ഏഹ് അപ്പൊ ആഹ് ഹഹ അതാത്തരത്തില് വർത്തവാണ് കാരണന്താച്ചാല് ഈ ഞമ്മള് ഇങ്ങളെ സ്കൂള് ഈ സ്കൂള്ലൊക്കെ ഇങ്ങള് ഇങ്ങള് കോളേജിലൊക്കെ ഞമ്മളെ ഈ ടീച്ചർമാര് ക്കെ ഓരൊ ഇടവേളൽ ചായ കൊണ്ടയി കൊടുക്കും
ആ ഉണ്ടണ്ട് ഉണ്ട ഉണ്ട് പതിന നേകത്ത് ഓരോ ടൈമുകളിലൊക്കെ ഓരൊ ചായകൾ ഉണ്ടാവറുണ്ട്
ആഹ് എന്ത് ചായ ഉണ്ടാവോ കട്ടൻ ചായ അതോ പാൽ ചായ
അല്ല അല്ലല്ല പാൽച്ച അല്ല നല്ല സ്ട്രോങ്ങിലുള്ള പാൽച്ച ഇണ്ടാക്കിട്ട് ഇഞ്ചക്കെ
രാവിൽ തൻ ആഹ് രാവിൽ തന്നെ പാൽചായ കിട്ടോ
ഓ രാവിൽ തന്നെ ഉണ്ടാവും അ രാവിലെ കട്ടൻചായക്കാരം കുടിക്ക പാൽച്ചയ ഇണ്ട്ന്ന്ണ്ടെങ്കി കട്ടൻ ചായക്കര കുടിക്ക
ഉം ആഹ് ആഹ് ആഹ് അതങ്ങനെയാണ് മറ്റേ അപ്പൊ ചായന്ന് പറഞ്ഞലേ ഏ ഈ ഒരു ഇ പറഞ്ഞാ അപ്പൊ ആ ഒരു പറയലുണ്ട് ആ ഡോക്യുമെന്ററിൽ തന്നെ പറയണ്ട് എന്താച്ചാ ഓരോ സ്ഥലത്ത് ആഹ് എന്തച്ചാ ഈ ഒരു ഇടവേളയിൽ ചായ കൊടുക്കാൽ ഒരു സമ്പ്രദായത്തിന് അയ്ന്റെ പിന്നിൽ എന്താച്ചാല് ഏ ഈ അന്നത്തെ ആ ആൾക്കാർ ഒരു വട്ടത് പയറ്റി നോക്കിത്ര ഈ കമ്പനികൾലൊക്കെ ചായ കൊടുക്കല് അപ്പ എന്താച്ചാല് അപ്പൊ നല്ല പ്രൊഡക്റ്റ് കിട്ടണ്ട് നല്ല ഉല്പാദന ക്ഷമത കിട്ട്ണ്ട് ഉല്പാദന ശേഷി കൂടി അങ്ങനെ അങ്ങനെയൊക്കെയാണ് ഇത്രയും ഇടവേളല് ചായ ചായക്കില്ല ബല്ല് ചായക്കുള്ളത് നുള്ള രീതിയിലൊക്കെ വന്ന
ആഹ് ആ അതെ ഞമ്മള് പണ്ട് ആസമ് പോയപ്പളേ ഉം ആസാമില് പറഞ്ഞാല് ഒരു ഒരുപാട് തേയിലകൾ ഉല്പാദിപ്പിക്കുന്നരു ഇതാണ് ഒരു സ്ഥലണ് ആസാം ഉള്ളത് അവിടെ പോയപ്പോള് വൈറ്റ് ടീ അതേമാലെ റെഡ് ടീ അങ്ങനെ ഒരുപാട് പലതരത്തില്ള്ള എന്ത് കണ്ടോ അതൊക്കെ എന്താ എന്ന് വച്ചാല് നമ്മള് ഈ നാട്ടിലൊക്കെ കിട്ടുന്ന ഓരോ വില കൂടിയ ചായപ്പൊടുകുണ്ടല്ലോ
ആഹ്
അതെല്ലാം അതിനെല്ലാം ഒരു ഉറവിടം എന്നുള്ളത് ആസാമാ എന്നുള്ളതാണ് അന്ന് അറിയൻ കഴിഞ്ഞത് അത് എത്രത്തോളം ചാല് പുറം രാജ്യങ്ങളിലേക്ക്ള്ള ചായപ്പൊടികൾ വരെ അവിടുന്ന് ഒരു വൈറ്റ് അർഞ്ഞൊരു സംഭവംണ്ട് അതക്കെ അവിടുന്ന് അതൊക്കെ ആകള്ളത് ആസാമിന് മാത്രംന്ന് പറയപ്പെടണ്ട് ഈ വൈറ്റിള്ള സാധനം
ആഹ്
ആ അപ്പൊ അത്രത് പുറേ രാജ്യങ്ങളിലേക്ക് വരെ അവിടുന്ന് കയറ്റുമതി ചെയ്യപ്പെടുന്നുന്ന് അറിയാൻ കഴിഞ്ഞത് അവിടുന്ന്
ആഹ് ഉം ചായേടെ പൊടിളും അങ്ങതെന്നേ ചായ കാര്യങ്ങളൊക്കെ ക്കെ
ആഹ്
കൂടുതല് കൊട്ക്ക്ണത് ഇമ്പോ ആൻഡ് എക്സ്
അതെ അതെ അതെ അതെ ഉം
ഞമക്ക് എല്ലാരിന്ന്നുംലെഫ്ത. നമക്ക് നാളെ കാണുമ്പോ സംസാരിക്ക അപ്പ ഈ ചായ കുടിച്ച വെകട്ടെ
ആഹ്
ശരി പിന്നെ